ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടേ. ഹലോ ആഹ്. നമ്മടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണേ പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അറിയാവോ?
അറിയാം നാണു ആശാൻ എന്നായിരുന്നു പുള്ളി അറിയപ്പെട്ടിരുന്നത്.
ആഹ് ആഹ് ആ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാന്ന് അറിയാമോ?
ജന്മസ്ഥലം-
തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ തിരുവനന്തപുരത്ത് ടൂർ പോയി ട്ടുണ്ടോ ആ അതെ അതെ ചെമ്പഴന്തിയാ.
അദ്ദേഹത്തെ എന്റെ വീടിന്റെ പേര് വയൽവാരം വീടെ എന്നായിരുന്നു.
ആ ആ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നോ?
പോയിട്ടുണ്ട്.
പോയിട്ടുണ്ടല്ലേ ഇവിടെ ചെമ്പഴന്തിയില് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നോ?
ചെമ്പഴന്തി പോയിട്ടില്ല തിരുവനന്തപുരം സൂല് പോയിട്ടുണ്ട്. പ്ലാനറ്റോറിയത്തിൽ പോയിട്ടുണ്ട്.
ആഹ് ആ ആ-
പിന്നെ പത്മനാഭിസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് ഏഹ്ഒരു കൊട്ടാരൊണ്ട് കുതിരമാളിക അവിടെ പോയിട്ടുണ്ട് ക്ഷെ അത് ഒരു കാണേണ്ട കാഴ്ചയാണ്. കൊട്ടാരം അവിടെ ഒരുപാട് ഇങ്ങനെ വാസ്തു കലകളും ഒരുപാട് ശിൽ ശിൽപ്പങ്ങളും പഴയ ന്യൂറൽ ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഒരുപാടുണ്ട്.
ഉം എല്ലാം കേയറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അന്നേരം
ആ വിസിറ്റ് ചെയ്തു നമ്മളൊ ഒരു അൻപത് രൂപ ടിക്കറ്റ് എടുത്ത കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും പിന്നെ ഗൈഡിന എന്തെങ്ക ചെറിയ തുക കൊടുത്ത കഴിഞ്ഞാൽ അവര് ഈ ചരിത്രത്തെ പറ്റിയ എല്ലാം മറി പത്താണ്ടവർമ്മ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ രാജാക്കന്മാരെ പറ്റിയുള്ള കാര്യങ്ങൾ അവരെ നമുക്ക് പറഞ്ഞു തരും
ആ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറ്റുവല്ലേ നന്നായിട്ട്
അതെ അതെ ഈ ഞാൻ പറഞ്ഞ മാളിക ഇപ്പോ രാജകുടുംബം താമസിക്കുന്ന അല്ലാതെ സ്വാതിതിരുന്നാളിന്റെ കാലത്ത് അദ്ദേഹം പണിയെഴിപ്പിച്ചൊ ഒരു മാളികയായിരുന്നു.
ഓഹ് ഓഹ് ഇപ്പം രാജകുടുംബം താമസിക്കുന്ന അന്നേരം എവിടെയാ?
അവരിപ്പൊ കനകക്കുന്ന് കൊട്ടാരത്തിലാ താമസിക്കുന്നത്. കനകക്കുന്നില് കവടിയാർ കൊട്ടാരം
കവടിയാർ കൊട്ടാരത്തിലാ താമസിക്കുന്നില്ലേ? അപ്പഴേ നമുക്ക് ഈ ശ്രീനാരായണ ഗുരുവിന്റെ കൂടുതല് കാര്യങ്ങള് ആഹ് എന്തെങ്കിലും ഒന്ന് നോക്കിയാലോ, നമുക്ക് ആ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് നാരായണൻ എന്നായിര്ന്ന് അതറിയായിരുന്നല്ലോ അല്ലെ?
ആഹ് അറിയാം അറിയാം അവർ അദ്ദേഹത്തിന് മൂന്ന് സഹോദരിമാരൊണ്ടായിരുന്നു. കൊച്ചു തെവി കൊച്ചു മാതാ കൊച്ചു എന്നായിര്ന്ന് അവരുടെ പേര്.
ആഹ് അദ്ദേഹത്തിന്റെ ആദ്യ ഗുരുവിന്റെ പേര് കണ്ണങ്കര മൂ- ഇത്തപ്പിള്ള ആശാൻ ന്നായ്ര്ന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ഗുരുന്ന് പറയുന്നത്
ആഹ് ആഹ് പിന്നെ ഹംയോഗ വിദ്യ അദ്ദേഹത്തിന് പകർന്ന് നൽകിയ വേറൊരു വ്യക്തിയുണ്ട്. അത് അദ്ദേഹം പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അറിയാമോ?
ഓ ആഹ് അറിയാൻ തൈക്കാട് അയ്യല്ലേ?
ആഹ് അതെ അതെ. പിന്നെ, മറ്റു ചില ഗുരുക്കന്മാരും കൂടി ഉണ്ട്.
ഏഹ് ചട്ടംമ്പിസ്വാമി
കുമ്മപ്പള്ളി രാമൻപിള്ള, തൈക്കാടയ്യ, കൃഷ്ണൻ വൈദ്യർ, ആഹ് അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രം ക്ഷേത്രംമുണ്ട് അതെവടാണെന്നറിയോ? ആഹ്
ഓ അറിയത്തില്ല അരിവിപ്പുറോല്ലെ ആഹ് ആഹ് ആഹ് പിന്നെ ഉം അദ്ദേഹത്തിന് ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ ആഹ് പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയായിരുന്നു ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ആഹ് ആഹ്
ആഹ് ആഹ് ഞാൻ പറഞ്ഞ ഈ അരുവിപ്പുറം പ്രതിഷ്- ക്ഷ അദ്ദേഹം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാ അപ്പൊ അതിന് വേണ്ടിയുള്ള വിഗ്രഹ കല്ല് അദ്ദേഹം നെയ്യാറിലെ ശങ്കരൻകുഴിന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്ത്ന്നായിരുന്നു കണ്ടുപിടിച്ചത്.
ഓഹ്
പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ സന്ദേശംഒണ്ടല്ലോ എല്ലാ കാലത്ത- ത്തും നിലനിൽക്കുന്നത് അത് എന്താണെന്നറിയുവോ? അതെ അതെ അത് തന്നെ ആഹ് അദ്ദേഹം അത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരുന്നു.
ഓ ഓ ഓ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതല് പ്രതിമകള് സ്ഥ ഏറ്റവും കൂടുതല് കേരളത്തില് പ്രതിമകള് സ്ഥാപിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്.
അതെ അതെ
അതെ ആഹ് അതെ ണെ അത് തന്നെ എസ് എൻ ഡിപിയുടെ ആഹ് എസ് എൻ ഡി പി ആരംഭിച്ച ആരംഭിച്ച വർഷോംന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലാണ്
അതെയല്ലെ?
ആഹ് ആഹ് അത് സ്ഥാപിച്ചത് കുമാരനാശാനായിരുന്നു.
ആണല്ലെ?
ആഹ് അപ്പം ആഹ് ആഹ് പിന്നെ അതേണക്ക്‌ തന്നെ ആഹ് നമുക്ക് ഈ അരുവിപ്പുറം പ്രതിഷ്ഠ പ്രതിഷ്ഠക്കുള്ള വിഗ്രഹൊ ക്കല്ല് കണ്ടെടുത്തത്?
നെയ്യാറിലെ ശങ്കരൻ കുഴി.
അതെ അതെ ആഹ് അരിവിപ്പുറം
പ്രധിഷ്ട കൂടാതെ അദ്ദേഹം നിലവിളക്ക് പ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും ഒക്കെ നടത്തിട്ടുണ്ട്.
ഓഹ് അരുവിപ്പുറം വരുന്ന നെയ്യാറ്റിൻകരയാണ് തിരുവനന്തപുരത്ത് ആഹ് അതൊക്കെ അറിയാവോ
ആഹ് നെയ്യാറ്റിൻകരൊക്കെ പോയിട്ടുണ്ട് ആ വഴിയൊക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഈ കണ്ണാടി പ്രതിഷ്ഠ പ്രധിഷ്ട അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച തത്വംന്ന് പറയുന്നത് യു ആർ യുവർ സെൽഫ് ഗോഡ് അതായത് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളില് ദൈവത്തെ കാണുന്നു
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ഉം
അത് മറ്റേ അഹം ബ്രഹ്മ ബ്രഹ്മസി ആഹ് അതെ
അത് തന്നെ അത് തന്നെ.
ആഹ് അതേണക്ക് തന്നെ ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസന്റെയിരുന്നു ആണബസന്റ ആയിരുന്നു അതിന് തറക്കല്ലിട്ടിരുന്നത് ഏത് കോഴിക്കോട് അദ്ദേഹം സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് അതെ അതെ അതെണക്ക് തന്നെ അദ്ദേഹം ശ്രീലങ്കയിൽ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു
ആണല്ലേ ഉം അതിന് അതിന് രണ്ട് വർഷം അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ദേഹം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിന് സമ്മേളനത്തിൽ പങ്കെടുത്തത്
ഓഹ് ഓഹ് ഓഹ് അദ്ദേഹത്തിന്റെ സമാധിയായ സ്ഥലം സ്ഥലം ശിവഗിരിയാണ് ശിവഗിരി
ശിവഗിരി ആഹ് അറിയാം അറിയാം ഇപ്പഴും ഭയങ്കര ഫേമസ് ആണല്ലോ അതൊക്കെ
പിന്നെ ആഹ്
അദ്ദേഹം ശ്രീലങ്കയിലോട്ട്
അദ്ദേഹത്തിന്റെ ശ്രീലങ്കയിൽ നടന്ന സ്സ്വീകരണ യോഗത്തിലെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത് ബോധാനന്ദ സ്വാമികളായിരുന്നു രണ്ടു തവണ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ഇരുപത്തി ആറില്
ഇരുപത്തി ആറിലും പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത് പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി ആറില് അതണക്ക് തന്നെ ഈ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണല്ലോ അതിന അവരുടെ ഡ്രസ്സ് തന്നെ തന്നെ മഞ്ഞയാണല്ലോ
ആണ് അവരെത്ര ദൂരവാ ഇങ്ങനെ കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നത്
അത് തന്നെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച അത് ആരംഭിച്ചവർ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി. കെ കിട്ടനു ആയിരുന്നു ഈ തീർത്ഥാടന ആരംഭിച്ചത്
ആഹ് ആഹ് ആഹ്
എന്നെ എസ് എൻ ഡിപിയുടെ ആസ്ഥാനം നമ്മൾ സ്വന്തം ആഹ് നമ്മുടെ കേരളത്തിന്റെ രണ്ടാമത്തെ ജില്ലയായ കൊല്ലമാണ്
ആഹ് ആഹ് വൈക്കം സത്യാഗ്രഹത്തിലും ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്
ആഹ് ആഹ് ആഹ് ഓ എസ് എൻ ടി പി ഉം പറഞ്ഞു ആഹ് ഐ എസ് എൻ ഡിപിയുടെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് വേറെ ആരുമല്ല കുമാരനാശാന
ആണല്ലേ
ഉം
ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിളി വിളിച്ച ഒരു കവിയുണ്ട് ആരാണെന്ന് അറിയാവോ
ഉം ആഹ് ഡോക്ടർ പൽപ്പുവാണോ
അല്ല ജീ ശങ്കര കുറപ്പ്
ജി ശങ്കരക്കുറുപ്പ് അല്ലേ ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് അതെണക്ക് തന്നെ ആഹ് പിന്നെ ടാഗോർ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് അത് ശിവഗിരി വെച്ചിട്ടായിരുന്നു
അതെ അല്ലേ ആഹ് ആഹ് ശ്രീനാരായണ ഗുരു പല കൃതികളും വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിൽ ചിലതാണ് ഈശ വാസ്യോപനിഷത്തും ഒഴിവിലൊടുക്കവും ഒക്കെ
ഓ ഓ ഓ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണല്ലോ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് കേട്ടിട്ടുണ്ടായിുന്നോ അത്
ഉണ്ട്
ആഹ് അത് ആഹ് അതിനകത്ത് തന്നെ ശ്രീനാരായണ ഗുരു ആത്മോപദേശ ആത്മോപദേശ ഗതകം രചിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാണ്
ആണല്ലേ ആഹ് ആഹ് അദ്ദേഹം ദൈവ ദശകം രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലായിരുന്നു
പതിനാല്ല് ആഹ്
രണ്ടായിരത്തി പതിനാാല ആയപ്പോ ഈ ദൈവ ദശകം നൂറ വർഷം കഴിഞ്ഞു രചിച്ചിട്ട്
ഓ ഓ ഓ അദ്ദേഹ തിന്റെ പ്രശസ്ത വചനംമാന്നല്ല മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി മദ്യം വിഷമാണ് ഇതൊക്കെ നല്ല ഒരുപാട് ഫേമസ് ആയ വചനങ്ങളാ ഇത്
മുള്ള കാര്യങ്ങളല്ല
അതെ അതൊന്ന് ജാതിമത ഭേദമന്യേ നല്ല രീതിയിൽ എല്ലാ ജനങ്ങളെയും സ്വാധീനിച്ച ഒരു ആഹ്
പിന്നെ അദ്ദേഹം ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ഒരു രചന സമർപ്പിച്ചിരുന്നു നവമഞ്ചരി എന്ന അതിന്റെ പേര് ഉം ഉം ഉം
പിന്നെ പി കെ ബക്ക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ച് ച്ചിട്ടുള്ള ആദ്യ സിനിമയുടെ പേര് തന്നെ ശ്രീനാരായണ ഗുരു എന്നായിരുന്നു
ആണല്ലേ
അതെ അതെ ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രനുമയിരുന്നു
ആഹ് ഈ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾന്ന് പറഞ്ഞരു സന്യാസി ആായിരുന്നു ആഹ് സ്വാമിയുടെ ശിഷ്യന്മാരായിരുന്നു മലയാളി സ്വാമിമാരും രാമാനന്ദ സ്വാമി
ഓ ഓ
അപ്പ ഈ ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരാനാശൻ ഒരു കവിത എഴുതിയിരുന്നു പറന്നു പോയ ഹംസം
പറന്നു പോയ ഹംസല്ലേ ആഹാ ആഹാ ആഹാ ആ ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യിച്ച ചെയ്ത കൃതി കൂടിയായിരുന്നു ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്
അ അ ആഹ്
ആ ആഹ് ഇനി ആ ആ പറഞ്ഞോ പറഞ്ഞോ
അ സാധാരണയായി അദ്ദേഹം ഈ തീർത്ഥാടകർക്ക് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രംമായിയിരുന്നു നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹം സമാധി സമയത്ത് ധരിച്ചിരുന്നത് വെള്ള വസ് ത്രായിരുന്നു ഉം സാധാരണ ഈ ശിവഗിരി തീർഥ ർഥാടനം ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് ശിവഗിരിയാണെന്ന്റിയാം ക്ഷെ ആരംഭിക്കുന്നത് പത്തനംതിട്ടയുള്ള ഇലവന്തിട്ടയിൽ നിന്നാ
ഓ അവസാനിക്കുന്നതാണ് ശിവഗിരിയിയില്ൽ വന്ന് അവസാനിക്കുന്നല്ലേ അപ്പൊ ഇ
പോലെയുള്ള ഒരു സ്ഥലവാ കണ്ടിട്ടുണ്ടോ നീ
ഇല്ല കണ്ടിട്ടില്ലായിരുന്നു തിരുവനന്തപുരത്തൊക്കെ പോമ്പോ ഈ ഇതണൊക്കെ ഈ അരുവിപ്പുറും അവിടെക്കെ സ്
ഉം വർക്കല ശിവഗിരി ഒക്കെ തിരുവ പ്രോപ്പർ തിരുവനന്തപുരം കൊല്ലത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും ഒരു അതിർത്തി പ്രദേശവാ
ഓഹ് തിരുവനന്തപുരത്തൊക്കെ പോയിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാ കാണാനുള്ളത് ഒരുപാട് കാര്യങ്ങള് പഠിക്കാനുംണ്ട് ആ കോവളത്ത് പോയിട്ടുണ്ട്
ആഹ് ഒരുപാട് വിദേശികളൊ
ഉം അതെ ആഹ് അതേ കണക്ക് തന്നെ ആ ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ കാണാനും പഠിക്കാനും ഒക്കെ തന്നെ ഉണ്ട് മ്യൂസിയത് തന്നാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനൊക്കെ
അതെ അതെ ഒരുപാടുണ്ട് ഉം
പിന്നെ അതേണക്കെ തന്നെ ആ അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകങ്ങളൊക്കെ തന്നെ ആണെങ്കിലും ഒരുപാട് നമുക്ക് ഒരുപാട് അറിവ് പകർ പകർന്നു തരുന്ന പുസ്തകങ്ങളാ
പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പിന്നെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ച്ച് പന്ത്രണ്ടിന് ശിവഗിരിലെത്തി ശ്രീനാരായ ഗുണുവിനെ സന്ദർശിച്ചിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ഓ
ഇപ്പോ ഒരാളും കൂടി ഉണ്ടായിരുന്നു സ്രീ രാജഗോപാൽ ആചാര്യ
ഓഹോ ഹോ ഹോ അതെണക്ക് തന്നെ പിന്നെ ആ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കൊച്ച് ക്ലാസ് തൊട്ടേ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങള്
അതെ അതെ സ്കൂളിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ ഒരുപാട് അദ്ദേഹത്തിനെ പറ്റി നല്ല നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഉം ഇത്രേം വർഷം കഴിഞ്ഞും അദ്ദേഹത്തിന്റെ ആ ആദർശങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ പുളളി ഒരു ചില്ലറക്കാരൻ നല്ലല്ലോ
അതെ അത്രയും ബ്രില്യന്റും കൂടി ആയിരുന്നു അദ്ധേഹം
പിന്നെ
ഉം അതേണക്കന്നെ എസ് എൻ ഡി പിടെ ആദ്യ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണേ
ആണല്ലേ ആഹ് ആഹ്